കേക്കാവോ
ആ കെക്കാട
ചോറുണ്ടോ
ചോറുണ്ടു
ആ കിടക്കാറായില്ലേ കറി എന്തായിരു ന്നു മ്മ്
കറി ചെമ്മീൻ കറി
ചെമ്മീൻ കറി ഇടിയപ്പൊ ആ ആഹ നല്ലതോ നല്ലതോ ആഹ കിടക്കറായില്ലേ
ആഹ കടക്കറയി അണ
ഞങ്ങളും കഴിച്ചു ഞങ്ങക്ക് തിക്കിടിയും ചിക്കൻ കറിയും ആയിരുന്നു ആഹ അതും കഴിച്ച് ഉ പിള്ളേര് ചോറുണ്ട് ഞങ്ങളെല്ലാം തിക്കിടി കഴിച്ചു തൊക്ക മഴയുണ്ടായിപ്പ
ഒരു അടിപൊളി മഴ ഇച്ചിരി മുമ്പ് ഇവിടെ ഭയങ്കര കാറ്റൊക്കെ ആയിട്ട്
ആഹ ഇവിടത് നല്ല എല്ലാം മിന്ന അറിയുന്നുണ്ട് മിന്നലുണ്ട് ഇടിയില്ല മിന്നലുണ്ട് പക്ഷെ ഇച്ചിരി മുമ്പ് ആ ഇപ്പൊ ഇതായിരുന്നു ആ പക്ഷെ എങ്കിലും വല്യതായിട്ടൊന്നും പെയ്ത് വല്യതായി പിട്ടൊന്നും പെയ്ത രീതിയില് ചെറിയ രീതിയിൽ പെയ്തിട്ടും പോയി സന്ധ്യ കഴിഞ്ഞപ്പോഴ പ്രത്യേക മഗ്‌രിബ് കഴിഞ്ഞപ്പോ
ഇവിടെ നല്ല കാറ്റത് കാറ്റ് മെയിനയിട്ടേ അടിപൊളി കാറ്റായിരുന്നു
ഇപ്പഴത്തെ ഇപ്പ ഇപ്പൊ മഴ പെയ്യുമ്പോ എല്ലാം കാറ്റാ നല്ല കാറ്റാ ഉ ഇവിടെ ഇവിടെ അത മഴ പെയ്യുമ്പോഴത്തേക്കും കാറ്റ അല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല മഴയില്ലാത്തപ്പം പിന്നെ പിന്നെ എന്താ തണുപ്പാല്ലേ
ആഹ് പിന്നെ മഴ പെയ്ത് കാറ്റ് കഴിഞ്ഞ തണുപ്പായിരിക്കല്ലോ
ഉം അത് ശെരിയാ ഭയങ്കര തണുപ്പ ഇവിടെ ഇന്ന് ഈ ലോകകപ്പ് ഇന്ന് തുടങ്ങുന്നുന്നത് കൊണ്ട് ഇവിടെ പേ യില് ഭയങ്കര എന്തൊക്കെ പരിപാടിയൊക്കെയ ആയിരുന്നു
അത എനിക്ക് ഈ ലോകപ്പ് ടിവിയിൽ കാണണം എന്നുണ്ട് ഏതാ ചാനൽന്ന് അറിയാൻ പാടില്ല ഏത് ചാനൽകാണെ
ആഹ ഭയങ്കര എന്തോ കപ്പ് ആ ഇതായിരുന്നു കലാശകോ ട്ട് പിള്ളേര് പറയുവ
ഉദ്ഘാടനം അല്ലേ
ആ ഉദ്ഘാടനം ആ എന്തോ ഒക്കെ ഭയങ്കര സെറ്റ് പരുവാണ്
പിന്നൊ ഒരു മത്സരം ഉണ്ടായിരുന്നോന്നേ
അതെയ ഇന്ന് വിളിക്കനല്ലേ ഇന്ന് രണ്ട് മണിക്കാണ്
ഇന്ന് രണ്ടാം ദിവസത്തെ മത്സര അല്ലേ
അതെയാ ഇന്നല്ലേ ഉദ്ഘാടനപ്പ ഇന്ന് ഉദ്ഘാടനം അതെയ ആഹ പയങ്കരം ആ ഭയങ്കരം ഫ്ലക്സും ഭയങ്കര സെറ്റപ്പാ
എല്ലായിടത്തും ഉണ്ട് ഇതിന്റെ യഥാർത്ഥ സംഭവം കാണ മലപ്പുറത്ത് പോകണം മലപ്പുറത്താണ് ഫുട്ബോളൾ കാളിന്റെ യഥാർത്ഥ ആവേശം
കട്ട്ഔട്ട് ഒത്തിരി കട്ട്ഔട്ട് ഉം ഫ്ലെക്സും എല്ലാം ഉണ്ട്
അവിടെയാണ് ആ
ആഹ പോസ്റ്ററും ഭയങ്കര സെറ്റപ്പാ ആഹ ശരിയ ഭയങ്കക്ക കളിന്ന് പറഞ്ഞു കഴിഞ്ഞ ഭയങ്കരം ഉം എല്ലാർക്കും ഹരവ
എല്ലായിടത്തും വല്യ
അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ആഹ അത് ശെരിയാ ഭയങ്കരം വല്യ സ്ക്രീന് പിള്ളോര് അതേന്ന് പറഞ്ഞഞ് നടടക്കവാ എന്ത് പെട്ടെന്ന നാലു വർഷം കഴിയുന്നെ നാലു വർഷത്തില ഒരിക്കലല്ലേ
ആ നാലു വർക്ഷത്തില ഒരിക്കല് ഏ നമ്മുടെ മകൻ പോകുന്ന സ്കൂളിൽ ഭയങ്കര പരിപാടിയാ ജേഴ്സിയൊക്കെ ഇട്ടുണ്ട് പഠിക്കാൻ പോവാന് ആ ഓരോ ഫുട്ബോൾ ക്ലബ്ബിന്റെയും ജ ജേഴ്സിയുടെ അനുവാദം കൊടുത്തിട്ടുണ്ട് ആ അവിടെ മെയിന ആയിട്ടും സ്പോ സിനാണ് അയിന്റെ മെയിൻ സംഭവം അപ്പൊ ആ സ്കൂളിൽ തന്നെ എല്ലാ രാജ്യത്തിന്റെയും കൊടികൾ വെച്ചിട്ടുണ്ട് ആ അതേപോലെ പിള്ളേർക്ക് ജേഴ്സി ഇട്ടുണ്ട് പോകാനുള്ള അവസരം കൊടുത്തേക്കുവാ അതേപോലെ അവര് അവിടെ കിക്കോഹു എടുത്തുണ്ട് ഫ്രീ കിക്ക് ഫ്രീ ക്രിക്ക് അതെ എങ്ങനെയന്ന് കൃത്യായിട്ട് പറഞ്ഞിട്ടില്ല ഒരു ദിവസത്തേക്കല്ല കുറെേ ദിവസത്തേക്കുണ്ട് ഇപ്പ ആണെങ്കിൽ സ്കൂള് തുടങ്ങിയള്ളൂ യൂണിഫോം എല്ലാവരും തയ്ച്ച്കിട്ടിയിട്ടല്ലല്ലോ
ആഹ അത് കൊള്ളാം മക്കൾക്കിത് ഭയങ്കര രസമായിരിക്കും
ആഹ അതാണ് അവര് പറയുന്നത് പിള്ളേർക്ക് ഇതൊരു ആവേശല്ലേ
ആ പിള്ളേർക്കവശ്യം നാലു വർഷത്തിലൊരിക്കേ പിന്നെ റൊണാൾഡോ എല്ലാം വിരമിക്കുവല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ കളിയില് ലാസ്റ്റ് കളിയാം മെസ്സിയുടെേയും റൊണാൾഡോടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവര് തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവര് തന്നെ പോയില്ലേ റൊണാൾഡോ എല്ലാം പോയില്ലേ ഉ ഗൾഫിലൊക്കെ സൗദിക്കിങ്ങാണ്ട്
എംമ്പാപ്പയൊക്കെ അല്ലായിരുന്നു താരം
അർജന്റീന കപ് കൊണ്ടോയില്ലേ
ഈ പ്രാവശ്യം അർജന്റീന കൊണ്ടു പോകുവോ
ആഹ ആ കഴിഞ്ഞിട്ട് ഇപത്തെ പ്രാവശ്യം കൊണ്ട്പോയി അർജന്റീന
ഉ എമ്പാപ്പയുടെ കളിക്കല്ല കളിയായിരുന്നു ഉ
ആഹ അത് ശരിയാ നല്ല കളിയായിരുന്നു ആ തലമൂടി വെട്ടിയേക്കുന്ന കണ്ടിട്ട് എന്തുമാത്രം പേരങ്ങനെ വെട്ടി
പക്ഷെ കഴിഞ്ഞ പ്രാവശത്തെ കളിയും ഈ പ്രാവശത്തെ കളിയും തമ്മില് ടൈം ഭയങ്കര വ്യത്യാസംണല്ലേ യ് നല്ല ഉറക്കത്തിന്റെ സമയായി രണ്ടു മണി സമയംന്ന് പറഞ്ഞു ആ സമയത്ത് നമക്കിരുന്ന് കാണാൻ പറ്റില്ല രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി വരൊക്കെ ഇരുന്നു കാണാം ഒന്നൊ ഒന്നര വരെഒക്കെ ഏ
ഒക്കല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം
ആഹ അതാ പറഞ്ഞത് അപ്പൊ ഖത്തറിലായിരുന്നു ഖത്തറിലായൊണ്ട് സമയവ്യത്യാസംണ്ടോ ഈപ്രാവ്യം അങ്ങനെയ അല്ല
ഈ ഈ പ്രാവശ്യം മെക്സിക്കോയില്
ആ അതുകൊണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ സമയമായിട്ട് ഭയങ്കര വ്യത്യാസല്ലേ
ആഹ അ അതായിരിക്കും ഇന്ന് രണ്ട് മണിക്കാണ് കളീന്ന് പറഞ്ഞു
ആഹ അത ഒരു വിഷയം
ഈ കളി പ്രേമികൾ എന്ത് ചെയ്യും ഇങ്ങനെ കളി കാണാൻ പറ്റാതെ
അല്ല അവമ്മാര് പകല കിടന്നുറങ്ങിയിട്ട് രാത്രിന്ന പക്ഷെ നമ്മുക്ക് അത്ര ഇതില്ലല്ലോ
ആ അത് ശരിയാ എനിക്ക് ഫുട്ബോളൊക്കെ ഇഷ്ട എനിക്ക് ക്രിക്കറ്റും ഇഷ്ട ക്രിക്കറ്റ് ആ മറ്റേ സൂര്യവംശിയുടെ കളി ഭയങ്കര ഇഷ്ട
ഉം
ഞാൻ കളി കാണും ഇതും കാണുമായിരുന്നു മായ വന്നിരുന്ന് കാണുമ്പോ കളികാണുവായിരുന്ന് ഏഹ് പിള്ളേരെ ഉ പിള്ളേര് വന്നിരുന്ന് കാണും ഉം അപ്പോഴത്തേക്കും അങ്ങനെ കാണും
അതാണ് ഞാൻ പറഞ്ഞത് ടിവിൽ ഏത് ചാനലിലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നെന്ന് നമുക്ക്
ആഹ അതാറിയത്തില്ലല്ലോ
അതെ ചാനല് ഇതുണ്ടോ ടിവിയിലാണെങ്കിൽ സി ഫൈവ് ഉണ്ട് ആ സി ഫൈവ് പ്ലാന് എടുക്കാനൊന്നും പറ്റൂലല്ലേ പ്ലാന് പ്ലാൻ ഒരു മാസൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ടൈമി ശരില്ല അത് ഇപ്പോ കാണാനും പറ്റില്ലല്ലോ അ പിന്നെ നമുക്ക് നഷ്ടം
ആഹ അത് ശരിയാ കാണാൻ പറ്റിയില്ലെങ്കിൽ വൻ നഷ്ടവും പിന്നെ അതും എല്ലാം ആ ഇത് ഈ ന്യൂസിലൊക്കെ കാണിക്കൂലോ ഇപ്പൊ ചാനലെതന്നു
ചാനൽ എന്ന് പറഞ്ഞാ അങ്ങനെ ഇവര് ചാനല് പേഡ് ചാനല ആണെങ്കിലും ഉണ്ടാവുള്ളു അത് ദൂരദർശ
അല്ല ക്രിക്കെറ്റൊക്കെ ഹോട്സ് കിട്ടമായിരുന്നല്ലോ ഞാൻ അത് അതുപോലെ കിട്ടിയാലേന
ആഹ് അതാ പറഞ്ഞത് ആ ഹോട്ട്സ്റ്റാറൽ ഇല്ല ഇപ്പൊ അതിനന് പകരമാണ് സി ഫൈവ്ന്ന് പറഞ്ഞൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാ അത് സി ഫൈവ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം സീ ഫൈവ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം ആ കിട്ടും ഈ ഓട്സാറൊക്കെ പോലന്നെ.
ആ ഹോട്ട്സ്റ്റാർ ലൊക്കെ തന്നെ ഒള്ളു.
അപ്പോ അതാ ഞാൻ പറഞെ അങ്ങനെ നമ്മള് സബ്സ്ക്രിപ്ഷൻ ചെയ്താല് നമുക്ക് അത് രാത്രി രണ്ട് മണിക്കൊക്കെ ആണെ നമ്മള് ഒറകൊയിഞെച് കണ്ടാലല്ലേ നമുക്കത് മൊതലാവുള്ളൂ.
ആ അത് ശെരി ഈ രണ്ട് മണിക്കാരെ കൊണ്ട് പറ്റും ഒറക്കം ഒളച്ചിരുന്നു കാണന്
സാധാരണ വിഷയ നമുക്ക് ഏ ടൈമിങ് ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഏ വ ഒന്നര രണ്ട് മണിവരൊക്കെ ആണെങ്കി നമുക്കിര്ന്ന് കാണാം എന്നിട്ട് കെടന്ന് ഒറങ്ങാലോ ഇതിപ്പം ഓര് ഒറക്കം കെ കയിഞ്ഞിട്ട് എണീറ്റ് വന്നിരുന്നിട്ട് വേണം കാണാൻ അത് കൊണ്ടാണ് എനിക്ക് താല്പര്യല്ലാ അല്ലെ ഞാന ത്
ഉം ഒത്തിരി ഒറകൊളച്ച് കഴുമ്പോഴത്തേക്കും പിന്നെ മനുഷ്യന്റെ ശരീരം പൊങ്ങൂല്ല രാവിലെ ണീക്കുമ്പോ താ തലറകോം വര് ഭ യങ്കര ക്ഷീണവായിരിക്കും. ബോഡി വീക്ക ആവും. മ് ഇല്ലാത്ത അസുഖങ്ങള് വരും ഈ പ്ര ഇന്ന് ന്നാ എന്താ ഒത്തിരി ആ സെലിബ്രിറ്റികളെല്ലാം വന്നാണ ല്ലോ ഉട്ഘാടനം ചെയ്യണെ
അതെലെ?
അദിയാ അപ്പ ആ പരിപാടില്ലാം കഴിഞ്ഞെ ര് മ്പം രാവിലെ ആവോന്ന് ഒന്നു മ്
അ ശരിയാ അ ഹ് അതോ
ന്താണെങ്കി പോക്ക് ഉം നെലം നേരം പോക്.
നാലല്ലം കൂടുമ്പേ ല്ലെ ഉള്ളൂ.
നാലു കൊല്ലത്തി ഒന്നല്ലേ ഉള്ളൂ വരുന്നുള്ളൂ. അതയപ്പ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ മക്കളാ അയിന്റെ പൊറകെക്കെ നടക്കട്ടെ കാള് കട്ടൗട്ടുകൾ വെയ്ക്കട്ടെ ഹ് കപ്പ് തൂക്കുമ്പം അവർക്കും ഒരു സന്തോഷം ഈ ആ കർക്കും ഒര് സന്തോഷം പോസ് സ്റ്റോ ഓഫീസി വിളിച്ചിട്ട് കിട്ടുന്നില്ലായ്രുന്നു കിട്ടില്ലായ്രുന്നു.
രണ്ടാ മൊബൈൽ നമ്പർ ഒണ്ടന്ന് പറഞ്ഞിറ്റ് അയ്ല് വിളി
മൊബൈൽ നമ്പറി കിട്ടുന്നില്ലായിരുന്നു മൊബൈല്ലാ ഞാ വിളിച്ചത് ലാൻലൈനി വിളിച്ചില്ല. ന്നാ
നാളെ ഒന്നുടെ ആ നാളെ വിളിച്ചോക് ല്ലെ അവ്ടെ പോയ് നോക്ക്.
ആ ഇനി നാളെ രാവിലെ ആണ് അല്ലെങ്കി മ് അന്വേഷിക്കണം എന്താണെങ്കിലും.
അന്വേഷിക് അപ്പൊ അവരെന്താ ത്ത സംഭവം അറിയാലോ എന്നിട്ട് മറ്റേ ഓഫീസി ഇത് വരെ സാനം കിട്ടിട്ടില്ല എന്ന് പറ കൃത്യയിട്ട് ഇനി മുതൽ അയക്കണം ന്ന് പറ.
ആ പറയാം പറയാം പറഞ്ഞേക്ക ആ എന്നാ ശരി എന്നാ. ഓക്കെ ആ. ആ